ഹലോ കേ കാമോ ഹലോ
ഹാ കേക്കുന്നില്ലാ
കേക്കാ ഇപ്പ എനിക്ക് കേക്ക ആട കേക്ക എനി കേക്കാം അവിടെ കേക്കാ
ആ കേക്കണ്ട് കേക്കണ്ട് കേക്കണ്ട് ഞാനേ എന്താ അർത്ഥം എന്താ എന്താ ഈ ഭക്ഷണൊക്കൊ രാവിലെ ഉണ്ടാക്കി കേലങ്ങള്
ആ ഭക്ഷണം രാവിലെ ഇവിടെ കഞ്ഞിയായിരുന്നു കഞ്ഞിയും പയറും
ഏ
പിന്നെ പപ്പടം കഞ്ഞീ ചെറുപയറും പിന്നെ പപ്പടം
അന്യ
ആ ഈ ചോറ് ഇല്ലേ കഞ്ഞി ഇല്ലേ കഞ്ഞി നമ്മള് പനിയൊക്കെ ആകുമ്പോ ആ ഇന്ന് രാവിലെ ഇന്ന് അത് നമുക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നേ അപ്പൊ നമ്മളത് പെട്ടെന്നൊന്നുണ്ടാക്കി ബ്രേക്ഫാസ്റ്റ്
ആഹ രാവിലെ പൊടികളിന്റെ കാരി അരിക്കടികളൊന്നും ഉണ്ടാക്കലില്ല
ഈ അരിക്കടിൽ എന്നും ഉണ്ടാക്കും പക്ഷെ ഇന്ന് നമുക്ക് ഒരിടത്ത് അർജന്റ് ആയിട്ട് പോവതോണ്ട് നമ്മൾ പെട്ടെന്ന്ഒന്ന് ഒരു തട്ടിക്കൂട്ട് കഞ്ഞി ഉണ്ടാക്കിയതാ
ആ അവ കഞ്ഞിയോ
ആഹ
അവ കഞ്ഞികെന്താ കൂട്ടാനെ
കഞ്ഞിക്ക് ചെറു ആഹ ചെറുപയർ തോരനും ഇത് പപ്പാ- ടോം
ആ അപ്പൊ ഇത ചായന്റെ കടി ചായ ക്ക് പകരം കഞ്ഞിയ ആക്കി
ആ ചായ ഇവിടെ അങ്ങനെ ആരും കുടിക്കൂല്ല ഞാൻ ഒഴിച്ച് ആ അമ്മൂമ്മ കുടിക്കും പിന്നെ ഇളയാളും കുടിക്കൂല അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രം അമ്മുമ്മ കുടിക്കും പിന്നെ ബ്രൂ വാങ്ങാൻ ഈ മാസം മറന്ന് പോയി അതുകൊണ്ട് അത് ഈ മാസം ബ്രൂ ഇല്ല
ആ അങ്ങനെ മാസത്തിലകത്ത്
ആഹ ഒരോ മാസം നമ്മൾ ഒരു മാസത്തേക്കിനുള്ള ഫുൾ സാധനം നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യും
ആ അത്ങ്ങനെ മാവേലിന്നോ അതാ എവി- എവിടന്നാ സ്റ്റോക്ക് ചെയ്യാ
നമ്മൾ അല്ല പുറത്തുനിന്ന് വാങ്ങാം മാവേലി സ്റ്റോറിൽന്ന് നമ്മളിപ്പോ വാങ്ങുന്നില്ല കാരണം നമ്മൾ നല്ല പൈസ കൊടുക്കൻ വേണം എന്നിട്ട് അവള് അവിടെ നമുക്ക് തരുന്ന എല്ലാ അഴുക്ക് സാധനമാണ് നമ്മളപ്പോ ആ പൈസയില് രണ്ട രൂപ കൂട്ടികൊടുത്ത് പകുപ്പുരുത്
ആ ന ആ നല്ല സാധനം കിട്ടും അപ്പൊ നോക്കിയാ പിന്നെ ഈ ബ്രൂപറയാണ ചായയല്ലേ ചായക്കിടുന്നൊ പൊടിയല്ലേ
ആഹ് കാപ്പിപ്പൊടി കാപ്പീടെ വേറെ
ആ അ വെന്തായാലും അത്തെ ഈ മാസത്തെ ണ് ഈ ഒരു മാസങ്ങള് ഫുള് സാധനം വാങ്ങിക്കാർ പിന്നെ അയിന്റെ ഇടയിൽ ഒന്നും വാങ്ങൂല്ല നല്ലയിട്ട് വിമല്ല കുഴിച്ച കേട്ടോ നല്ല സന്തോഷട്ടോ അവിടെ
നമ്മക്കാല്ലാ- ല്ലത് ഈ കടികൾ ക്കണ്ടല്ലോ മിച്ചാർ ബിസ്ക്കറ്റ് അതൊക്കെ തീരുവാണെ വാങ്ങൂ ഈ പലർ- ക്ക്‌ സാധനം എന്ന് പറന്നാ സാധനം ഉണ്ടല്ലോ അതല്ലാം നമ്മൾ ഒരു മാസത്തേക്കെഅങ്ങ് സ്റ്റോക്ക് ചെയ്യും പിന്നെ ഇടക്ക് മീനൊക്കെ വരുവാണെങ്കിൽ ആ പിന്നെ ഇടക്കൊക്കെ ഈ മീനൊ രുമ്പോ നമ്മൾ വാങ്ങും പച്ചക്കറിയൊ
ആആ ഫ്രിഡ്ജി വെക്കൂലേ
ആ
പിന്നെ അപ്പ അമ്മയും അച്ഛനും പൈസ മാസം അയക്കുമ്പോ പോയി വാങ്ങണ
ആ
ആ എനക്ക് പഠിച്ചാ നല്ല ഫീസ് ഉണ്ടോ
ആ ഒരു ഞ എനിക്ക് രണ്ടു വർഷത്തെ കോഴ്സാ
ആ അയിന് എത്ര പൈസാ
അതിന് രണ്ട വർഷം രണ്ടു ലക്ഷം രൂപ
ആ
ഉം ആ കേറിയ ഇപ്പ തന്നെ നമ്മള് മൊത്തൊമടച്ച് അല്ലെ പിന്നെ പിന്നെ എന്തെല്ല ഒരു ഡ്യൂ വരിയാണെങ്കി ഭയങ്കര ഇതാണ് നമ്മള് കേയറുമ്പോഴ ഒന്നിച്ചിടയ്ക്കുമ്പോ കൊറച്ച് കൊറച്ച് തരും
കേയറ്മ്പോ കുറച്ച് കുറച്ച് ഒരു ഒന്ന് ഒരു എഴുപത്തി
ആ എങ്ങനെ
നമ്മ ഒന്നിച്ചടക്കാങ്കിൽ
ആ ആ
അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ അമ്മ കുറച്ച് ചേച്ചിയുടെ ഫീസ് കൂടെള്ളതോണ്ട് നമ്മുടെ ഫീസ് ആദ്യം ഫുള്ളങ്ങടച്ചു
ആ ചേച്ചിക്ക്ത്ര ഫീ
ചേച്ചിക്ക് വർഷം നാല്പതേയുള്ളൂ
നാല്പതിനായിരോ ഉം പിന്നെ നമ്മക്കവിടെ ശമ്പളമുണ്ടോ
ആറക്ക് അമ്മക്ക് ഉം ഉണ്ട്
മ്മ അമ്മക്ക് അച്ചക്ക ശമ്പളം വല്ലോണ്ടോ
ആ ഉണ്ട്ണ്ട്
യു പി യില് എന്ന ഉത്തർപ്രദേശല്ലേ ആ ഉത്തർപ്രദേശില് ഏത് ഹോസ്പിറ്റലാ
അവര് അവിടെ കോസ്മോസ്ന്ന് പറയും
ആ അവിടെ ഉത്തർപ്രദേശിലെ ആ അത് ആന്ധ്രാപ്രദേശ് ആണല്ലേ അല്ല ഇന്റ ജേഷ്ഠ ഇതിന് മുകളിലുള്ള ആന്ധ്രാപ്രദേശിൽ പഠിച്ചിണ്ടോ ആന്ധ്രയി ആന്ധ്രയില
മ്മ്ഹ്
പിന്നെ പിജിക്ക് അത ആന്ധ്ര ഞാൻ ഉത്തർപ്രദേശിലാണോന്ന് കരുതി എവിടെ ഞങ്ങള നാട്ടിലോ
ആ
ഞമ്മ നാട്ടിലാണോ അതോ ആന്ധ്രയിലാണോ ആ ഉണ്ടേയ് മഴ ഇന്ന് മഴ ഇല്ല ഇന്ന് നല്ല വെയിലാ
ആണല്ലേ ഇവിടിങ്ങന ചെറുതായിട്ട് പൊടിയണ് ഭയങ്കര തീരെ ചെറുതായിട്ട്
മ് ഇന്ന് ഇന്ന് ഇന്ന് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഇന്ന് മഴ പെയ്തില്ല വല്ലാതെ
ഇവിടെ വ ഉച്ചക്കൊക്കെ വെയിലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ ചെറിയ ചെറിയ തുള്ളികള് ഇങ്ങനെ വീഴുന്നു
ആ അപണികളൊക്കെ ഇപ്പൊ രാവിലെ നേരത്തെ കഴിയൂലെ മൂന്നാളും എല്ലാരും കൂടി എടുത്ത്ക്കുമ്പോ
എന്താ
വീട്ടിലെ ജോലികളൊക്കെ നേ
ആ അത് വരും മൂന്നാ മൂന്ന്പേ ഇപ്പം മൂന്ന് പേര് ഉള്ള തുകൊണ്ട് നേരത്തെ നേരത്തെ കഴിയും
ഉം ഓരോരുത്തര് ഓരോ ജോലി ഏറ്റെടുക്കും
ആ പക്ഷെ നമ്മള് കുക്കിങ്ങിലോട്ടൊന്നും നമ്മളില്ല നമ്മള് എന്തേലും ഇപ്പൊ ഇത് അരിഞ്ഞു തരാൻ പറഞ്ഞനമ്മളെല്ലാം അരിഞ്ഞു കൊടുക്ക-ഓഹ് അമ്മൂമ്മ ഒണ്ടാക്കി തരും നമുക്ക്
അ
നമ്മള് എല്ല എല്ലാം ചെയ്ത് ആഹ് അമ്മൂമ്മ അത് കുക്കെയ്ത് തരിക എൻ്റെന് വെല്യ ജോലി ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീരും
ആഹ് പിന്നെ അടിച്ചുവാരി തൊടക്ക അങ്ങൻത്തെ പണിയാളൊക്കെ ങ്ങള്ട്
ആഹ് ഇല്ലില്ല അമ്മൂമ്മ എടുക്കൂല്ല നമ്മള് തന്നെ എടുക്കും
ഉം ഉം ഭക്ഷണം ണ്ടാക്കി തന്നതെന്നെ വെല്യ വെല്യ സംഭവ
ആഹ് അതെ
ആഹ്
രുചിയോടെ നമുക്ക് കഴിക്കണോലോ രുചിയോടെ നമുക്ക് കഴി ക്കണ്ടേ അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയേൽ ച്ച് നമ്മൾ ഉണ്ടാ
ആഹ്
നമ്മളിപ്പം അടിച്ചു വരുന്ന എന്താന്ന്വച്ച നമ്മള് എല്ലാദിവസവും അടിച്ചു വാരും തുടയ്ക്കുന്നത് നമ്മള് മാസത്തില് ഒരു വട്ട തുടക്ക
അതെന്താ ദിവസവും തുടയ്ക്കാത്തത്.
ദ്-ദിവസം മെനക്കേട നമുക്ക് കോളേജിലൊക്കെ പോണോല്ലോ.
കോളേജി എപ്പളാ പോവല്?
രാവിലെ എനിക്ക് ഞാൻ ദൂര ആയത് കൊണ്ട് എനിക്ക് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പത്തേനും നേക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങള് അതിൻ്റെ എല്ലാം ഉണ്ടാക്കി കൊടുക്കണംന്ന്
ആ ആആ തിരിച്ചപ്പള തിരിച്ചപ്പളാത്തലാ എപ്പള
ഒരു ഒരു ആറു മണിക്കെ ആവുമ്പോത്തിന് ത്തും
ആ ശരി പിന്നെ പിന്നെട്ട പിന്നെ മറ്റോളും പോകൂലെ അനിയത്തീം പോകൂലേ
ആ അനിയത്തീം പോവും
ഓളെപ്പളാ പോവൽ
ആള് അമ്പത് മണിയൊക്കെവുമ്പോ
ആ പിന്നെഓക് തോടക്കാനൊന്നും ആയില്ലല്ലേ ചെറിയെ കുട്യല്ലേ ആ പോൾ അപ്പോഓള് തുടക്കലുണ്ടാവുല
ഹോളിപ്പ തൊട ച്ച് പഠിക്കുന്നത് അത് നമ്മുടെ റിക്വസ്റ്റുകാരാണ് ഇത് ഇപ്പൊ നമ്മുൾ മാസത്തില് ഇപ്പൊ നമുക്ക് ഡേറ്റ് ഒക്കെ ആവുവാണെങ്കിൽ നമ്മൾക്ക് ഡേറ്റ് കഴിയുന്ന ആള് വിളക്ക് കത്തിക്കണല്ലോ
അ
അപ്പൊ നമ്മൾ തുടയ്ക്കും ആ ഒരു മാർസ് ഒരു വട്ടെന്ന് വെച്ചാൽ നമ്മള് രണ്ടം കഴിഞ്ഞ കഴിയുമ്പം നമ്മൾ തുടയ്ക്കും അല്ലാതെ ഒരു വട്ടോടെ തുടയ്ക്കും നമ്മള്
ആ ഇ മറ്റേ പിരീഡ്സ് ആവുമ്പോളോ
ഹലോ
പിരീഡ് ആവുമ്പോളാണോ
ആ പീരീഡ്‌സ് ആവുമ്പോ നമ്മൾ ക കഴ തുടങ്ങുമ്പോഴും നമ്മൾ തുടയ്ക്കും കഴിയുമ്പോഴും തു
ഉം ആഹ ആഹ അ അ അല്ലെ പിരീഡ്സ് ആവണ ടൈമിൽ നിങ്ങൾ പുറത്തു പോയി കുത്തിർക്കലുണ്ടോ?
ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല.
ഇവിടൊക്കെ അങ്ങനെ ഇണ്ടായിനി ആദ്യൊക്കെട്ടോ ഈ പിരീഡായ പിന്നെ ഈ പിരീഡസ് ആയ പെണ്ണുങ്ങള് പിന്നെ പുറത്തങ്ങനെ തിണ്ടുമ്മേ കുത്തിർക്കും. പിന്നെ മരുവി രാത്രി ഔത്ത്കയറും വീ പിറ്റേന്ന് നേരംവെള്ത വീണ്ടും പൊറത്തറങ്ങും
ആഹ നമ്മുക്ക് അങ്ങനെന്നൂല്ലാട്ടോ നമ എല്ലാർക്കുംഅവരോർരോ റൂമുണ്ട് ആ റൂമിലിരിക്കാൻ പിന്നെ വിളക്ക് കത്തിക്കൂല നമ്മൾ അന്ന് ആ ഒരു ഏഴ് ദിവസം നമ്മൾ വിളക്ക് കത്തിക്കൂല
ആ
നമ്മൾ പ്രാർത്ഥിക്കും ബട് വിളക്ക് കത്തിക്കൂല്ല വിളക്ക് ക എ നമ്മുക്ക് കാരണം നമ്മള് ഇത ച്ചാ നമ്മള് നമ്മുടെ ഒരു ഇതിലിന്ന് പറഞ്ഞ നമ്മള് ദൈവത്തക്കാൾ മുകളിലുള്ള സ്ഥാനം ഈ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ദൈവത്തെക്കാൾ മുകൾ സ്ഥാനമാന്ന് പറയുന്നത് കാരണം നമ്മ ഇപ്പം പിരീഡ്സായ അമ്പലത്തിൽ പോവൂല്ല പോവരുതെന്ന് പറയുന്നത് തന്നെ അത് കണ്ടാണ് നമുക്ക് കാരണം നമ് ഭൂ
ആഹ
മാത്ര സൃഷ്ടിക്കാനുള്ള കഴിവ ഒന്ന് ദൈവത്തിന്റെ ഒന്നും നമ്മൾക്കും
ഉം
ട്ടികൾക്കും അപ്പം ദൈവം ഇരിക്കുമ്പ നമ്മൾ ഈ ആർത്തവ സമം തരുമ്പോൾ നമ്മള് നമ്മൾ അവരെക്കാൾ മുൾ സ്ഥാനാന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ ടൈമില് അമ്പലത്തിൽ പോകും ല്ലാ വീട്ടില ളക്കും കത്തിക്കൂല
ആഹ ആഹ് അപ്പപ്പ അപ്പ അകം തുടക്കുന്ന പരിപാടി ഒക്കെ ഉണ്ടല്ലോ അകും താങ്ങ ആ
വൃത്തിയാക്കും തുടങ്ങും തുടങ്ങിയ ആ ദിവസം നമ്മൾ
ചെറിയ ചെറിയ നെട്ടിക്ക ആയോ
ഏ അഛ ചെറുതിനിനായി ചെറുതിന് അഞ്ചില് പഠിക്കുമ്പോൾ ആള് ഭയങ്കര
ഓ അത്ര അത്ര നേരത്തായോ?
ആഹ് അഞ്ചാം ക്ലാസ് പടിക്കുമ്പ ആള് ഭയങ്കര തടിക്കാണ് അതായത് ആ ആള് എന്റെ ആള് ഞാനും എന്റെ മൂത്ത ആളുകളും ഒന്നിച്ചേച്ച ആൾ ഒരു വണ്ണംണ്ട് ആളെ ഇപ്പൊ നമ്മള് ആളെ ഇപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുന്ന ജിമ്മില് വി ടാൻ പറ്റൂല്ലല്ലോ അതുകൊണ്ട് നമ്മള് ഓടി ക്ക ഇങ്ങനെ സ്പോർട് സിന്റെ ഒരു ഇത് ത കോച്ചിങ്ങൊക്കെ ഒണ്ട് ആഹ് ശെരി എന്നാല്